ഹല ആഹ കേൾക്കുന്നു കേൾക്കുന്നു ആഹാരൊക്കെ കഴിച്ചാ
കേട്ട്ല
ഫുടൊക്കെ കഴിച്ചാ
ആഹ കഴിച്ച്
ആഹ മഴയുണ്ടോ ഇപ്പൊ തണ്
ഇപ്പ എനിക്ക് കോള് വന്ന് മറ്റേപ്പ വേറെ ഒരു പെണ്ണിച്ചിന് മുന്നേ എന്നെ വിളിക്കാന്ന് പറഞ്ഞായിരുന്നേ.
ആഹ
പക്ഷെ വിളിച്ചിട്ട് കോള് വരുന്നില്ലന്ന പറഞ്ഞു
ആഹ ഞാൻ നോക്കാം. പിന്നെ ആ പിന്നെ മഴയായിരുന്നു ഇവിടെ അവിടെ മഴയുണ്ടോ?
ഇല്ല ഇന്നും മഴയ ഇല്ല രാവിലെ മുതൽ മഴയില്ല. ഇന്നലെ രാത്രി മൊത്തം മഴയ മഴയാണ് ഇപ്പോഴും മഴയാണോ
കഴിഞ്ഞ ഇപ്പൊ തോർന്നു. വെള്ളക്കെട്ടൊക്കെ പ്രണ്ടിലുണ്ട്
വെള്ളം നിക്കുവോ അവിടെ
ഇവിടെല്ലേ മറ്റേ ടൈൽസ് ഇട്ടേക്ക വന്നല്ലേ മറ്റേ ഒരുമാതിരി ടൈൽസ് ഉണ്ടല്ലോ, ഇന്റർലോക്ക് ഇണ്ട് വെള്ളം ഇച്ചിരി ഇടിക്കക്കെ ഉള്ളു പോവാനേ കൊറച്ച് വെള്ളം ഇങ്ങനെ കെട്ട കിടക്കും കുറച്ച് ഭാഗം ബൊറകോട്ടൊക്കെ മിറ്റുണ്ട് ഫ്രണ്ട്ല്ല ഇന്റർലോക്ക് കിടക്കുവാ
ആഹ് അപ്പൊ അവിടെ പുറകിലൊക്കെ പോനും വെള്ളം നിക്കോ
ആഹ വെള്ളം ഇങ്ങനെ കൊറച്ചൊക്കെ ഇങ്ങനെ ക്കി ചരിവുണ്ട് മറ്റേ കാറിട്ടൊക്കെ നടത്തൊരു ഇച്ചിരി താന്നിരിക്കും ടൈൽ തേ അവിടെ ഇച്ചിരി വെള്ളം ഇങ്ങനെ കെട്ടി പക്ഷെ ഇത് കറുത്ത് പോയി ഇവടെല്ലാം. എനിക്ക് തോന്നുന്നു വാട്ടർ സ്പ്രേ അടിച്ചാൽ അത് പോവന്ന് തോന്നുന്നു ഹൈ
ആഹ മറ്റേ സ്പീഡിൽ അടിക്കണം. അന്നേരത്തേക്ക് അത് പോയി കളറ് സെറ്റ് ആകുമായിരിക്കും.
എത്ര ചാർ
ആഹ് അതൊന്നു അറിയി ഇല്ല അതീ മതൽനൊക്കെ ഇതടിക്കത്തില്ലേ
മതില്ലാത്താ അടിക്ക്ന്നേ
ആഹ് പായലൊക്കെ. അതടിക്കുമ്പഴ ത്തേക്കും ചെലപ്പോ ഇതെല്ലാം പോവുമായിരുന്നു
ഉം വെള്ളേരിക്കു അല്ലെങ്കി അല്ലാതെ പ റ്റത്തില്ല പെയിന്റ് അടിച്ചാലും പിന്നെ ഇതുപോലെന്നല്ലെ വ
ഇത് കളഞ്ഞാലും പിന്നേം വരും
ആ അത് വരു ആ എന്നാലും പെയിന്റിനെക്കാട്ട് ട്ട് ലാഭം മറ്റതായിരിക്കും
ള്ളമടിച്ചാ മതിയെന്ന്
അതെന്തേലും ഇട്ന്നയാണോ വെള്ളത്തി
ഇല്ലന്തോന്നു ആ വെള്ള ത്തിന്റെ പവറാ തോന്നുന്നു. ആ സാ ഇത് മിഷ്യൻ വാങ്ങിച്ചാ മതിയാവും വാടകക്കൊക്കെ ചെലപ്പൊ, ആ വാടകക്കൊക്കെ കിട്ടുവായിരിക്കും.
തോന്നി ഈയിടക്ക് വാർത്തേലുണ്ടായിരുന്നു എലക്ട്രിക് ഗണ്ണ് ഇത് വെച്ചിട്ടേ അടിച്ച് ഇപ്പൊ ഷോക്കടിച്ചെന്നൊക്കെ കാറ് കഴ് ഇല്ല ഇപ്പൊ
ഇലക്ട്രിക്കായിരിക്കും
ഇത് ഡേഞ്ചറാന്ന്
അതടെ ഞ്ചറായിരിക്കും പക്ഷെ അതുപോലെ സൂക്ഷിച്ച് ഒന്നെങ്കി ആരെങ്കിലും വിളിക്കാ ഇല്ലെങ്കി വാടകക്ക് വല്ലോം കൊടുത്തിട്ട് നമ്മള് ന്നെ ചെയ്ത
അതെനിക്ക് അന്നേരതീ കമന്റ് കെടക്ക്ന്ന കണ്ടൂ എന്തുവാ മറ്റേ മെയിൻ ബോഡീന്ന് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തെന്നോ
ആഹ് അഹ്
ഹൈ ഇതായ കറണ്ടായിരിക്കും ചെലപ് പഠിക്കുന്നു മെയിനി സുച്ചീന്നൊക്കെ കൊടുക്കാ ഇനി. ഏഹ്
എടുത്തിട്ട് വല്ലോ ആയിരിക്കും അങ്ങനെ കരണ്ടടിച്ചത്
ആഹ് ബസ് കേറിയായിരുന്നു. കെ എസ് ആർ ടി സി ബസ്സ് കെ എസ് ആർ ടി സി കേറിയാര്
ഇല്ല
ഞാനു ഇതു വരെ
ഫ്രീ ആയിട്ട് ഇതുവരെയും കേറിയിട്ടില്ല ഒന്നും ഇപ്പ ഇന്നിപ്പോ രാവിലെ പറഞ്ഞ് ഞ്ഞേ ഉള്ളു വെറുതേണേലും ഒന്ന് ആലപ്പുഴ വരേം പോയിട്ട് തിരിച്ചു വരാം
ഫ്രീ ഫ്രീ അല്ലാത്തപ്പോ കേറ്ന്നില്ല അപ്പാ ഫ്രീ വന്നപ്പോ കേറാൻ
ഫീ വന്നപ്പം ഇപ്പൊ എങ്ങും പോകാനില്ല എങ്ങും പോണില്ല
ഇവരൊക്കെ പറഞ്ഞു. പക്ഷേ ബസ്സിൽ ഫുൾ ഇരിക്കണം എന്നുള്ളതാ ഒരു ഫീല്
ഇതുവരെക്ക പോല ഞങ്ങള് മൂന്നാറ് പോവാനൊക്കെ പ്ലാനിട്ട്
എന്ന്
വെറ്തെ പ്ലാനിങ് മാത്രമേ നടക്കത്തൊള്ളു ഞങ്ങള് വീട്ടീന്ന് അമ്മയും ഞാനും
മഴ കഴിഞ്ഞിട്ട് പോന്നയാ
അതെ ഞങ്ങള് മൂന്നു പേര് അമ്മയും ഞാനും ബ്രദറിന്റെ വൈഫും
ഉം പുള്ളാരൊ?
ആ പിള്ളാര് വീട്ടീ ഇരിക്കട്ടെ പിള്ളേർക്ക് പൈസ വേണ്ടല്ലോ പിന്നെ
ഉം
ഇല്ലേ പിള്ളേരെ കൊണ്ടോയ പിള്ളേർക്ക് പൈസ വേണ്ടാത്തോണ്ട് പിള്ളേരെ കൊണ്ടോവാം. അതിന് വല്യ ആണ്ങ്ങളെ കൊണ്ടോയിക്കയിഞ്ഞാൽ പൈസ വേണ്ടേ.
ആഹ അവിടെ മലകളൊക്കെ കൂടുതല കുന്നില്ല്യെ?
ആ മല മൂന്നാറ്.
ആവിടൊ ഉള്ളപ്പോ പോ ആ അത് മഴ ഇടിഞ്ഞ് വീണ
അതെ മഴയൊക്കെ മാറിട്ട് പോ
ഉരുൾപൊട്ടലിന്റെ സമയംക്കെ അതുകൊണ്ട്. ഈ ഇടയ്ക്ക് ഇല്ല ഈ ഇടക്ക്. ണ്ടായി പിന്ന ആദ്യത്തെ ഒരു ട്രിപ്പ് പിള്ളേർ മലയാള മണ്ടേ പോയിപ്പോ അന്ന് മിന്നിൽ അടിച്ച കുച്ചര് മരിച്ചായിരുനു- അതിന് ശേഷം ഈ രണ്ടു ദിവസ മുന്നേ ഒരു ലേഡി അവിടെകാൺ അവ അവര് അവിടെ നിന്നപ്പോ മിന്നല് അടിച്ചു മരിച്ചന്ന് ആ മഴ ഏരിയില ഹില്ലിൽ അങ്ങോണ്ട് കാണാ പോയതായിരുന്നു ഇപ്പോ മിന്നല് പെട്ടെന്ന് വന്നു
ഓ
വറെ അടിക്കു അത് അതാ
ആഹ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നട്ട്ക്കര അമ്പല ക്കണ്ട കൊരെങ്ങിന് ഭക്ഷണം കൊടുത്തപ്പ
കുറങ്ങന് ഉണ്ടായിരുന്നോ ഇവിടെ
ആഹ കുരങ്ങ് ഓടിവന്നന്നും പറഞ്ഞ് പേടിച്ചിട്ട് ഓടി
അഓ ആ നമ്മുക്ക് തളിക്കന്നും പറഞ്ഞായി അല്ല പഴ കൊടുക്കണ്ടായിരുന്നു ഈ പഴം കൊടുത്തതാ കൊഴപ്പമായെ
കൊടുത്ത കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മള് പഴനിയിലൊക്കെ പോകുമ്പോഴത്തേകക്കും ഒരെണ്ണത്തിന് എന്തായാലും കൊടുത്ത കഴിഞ്ഞാ എല്ലാം കൂടി വരും.
എല്ലാരും വരും പക്ഷം അങ്ങനെ വന്നതായിരിക്കും ഇവിടെ സംഭവിക്ക
ആഹ അതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വഴിപാട് നടത്താനായിട്ട് ഈ സാധനം കൊണ്ട് നടന്നുവരുന്ന വഴി കൈൽന്നു മേടിച്ചോണ്ട് പോയി സഞ്ചി വഴിപാടിന്റെ കുടുംബ പൂജയന്നും പറഞ്ഞ വഴിപാടിന്റ ഈ അതിനാകാത്തന്നെ പഴം ഭസ്മം ഈ സംഭവങ്ങളെല്ലാം ഒരു സാഞ്ചിയിലാക്കി നമുക്ക് തരുവെ
ആ
അതും മേടിച്ചോണ്ട് മേളേൽ കേരനായിട്ട് പോയതാ വഴിക്ക് വന്നപ്പോ കുരങ്ങൻ വാങ്ങിച്ചോണ്ടുപോയി മൊത്തം എടുത്തോണ്ടോയി
അങ് പോയി മേല് പിന്നെ കിട്ട
ഇല്ല അതുങ്ങള് പോയാ പിന്നെ കിട്ടത്തില്ല ഫോണലൊക്കെ ഫോട്ടോ എടുത്താ ഫോണെ ഫോട്ടോ എടുമ്പോ ഫോണൊക്കെ വന്ന് മേടിച്ചുകോണ്ട് പോവും
അതാ ഫോൺ തഞ്ചി ഇടാനാ ഹരി
അതെ എങ്കാ ഫോണും പോയന ഫോൺ അല്ല നമ്മള് ഈ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോ ചെലപ്പോ കൈ
അങ്ങനെയൊക്കെ ചകറ് ആഹ പഴിനിലൊക്കെ പോകുമ്പോ അങ്ങനെ ഒരു പരിപാടിയുണ്ട് ഈ കൊരങ്ങ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ
ആ അവര് അതിന് ഫുഡ് കൊടുക്കത്തില്ലയോ
ക്ക ആൾക്കാരെല്ലാരും അവിടേക്കെ ഇവിടെക്കെ വെച്ച് കൊടുക്കുന്ന കാണാം ശിത് ആഹ കുരങ്ങന്മാര് വികൃതിയല്ലേ ഇവന്മാര് വന്ന് വാങ്ങിച്ചോണ്ട് പോവും എന്നാലും കാരണം അവിടെ ഇരുന്നൊക്കെ ഫുഡ് കഴിക്കുമ്പ ഇതങ്ങ കൊടുക്കുവല്ലോ പി അതുക്കൾക്ക് വേണ്ടി മാത്രം മേടിച്ചണ്ട് പോകുന്ന ടിമുണ്ട്
അന അങ്ങനൊയിയിരിക്കും ഇവര് ചിലപ്പോ ഇനി പഴങ്ങൾ കൊടുക്ക
കൊടുക്ക നേര എല്ലാ കൊറെ വന്നപ്പോഴത്തേക്കെയാ പേടിച്ചു കാണും
ഭർത്താവ് എന്തെ ഈ നേരത്ത്
ആഹ അതുകൊണ്ടതോ എന്തോ കല്യാണം കഴിഞ്ഞതോ പറ്റിയണ്ട
അവ വധുവെന്നു പറഞ്ഞ കൊടുത്തിരുന്നത്
ഒരുപാട് അന്ന വന്ന ആക്രമിക്കുവല്ലോന്നും പറഞ്ഞായിരിക്കും അവര് വാക്കി ഓടിയതാണോ ബാക്കിലോട് വീണു
ആ ന്ന് ഓടിയതാ മറ്റേ അന്നേരത്തേക്കും കാല് തേനിപ്പോയി മലയല്ലേ അതെ എന്തായതൊട്ട്
ഇവിടെ മഴ
മഴയണോ ഇട എല്ലാ ഇല
രാവിലെ തീരെ വര നീക്കവാ പിന്ന പിന്നെ
എങ്ങനെയായിരുന്നു മഴയായിരുന്നു
മിനിഞ്ഞാന്ന് ഒരൊണക്ക് കണ്ടാ പിന്നെ.
ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ല.
ഇ ഇല്ല സ്കൂളിലൊക്കെ അവധി എല്ലാം അത് മരിച്ചല്ലോ വീട്ടുകാര് കുടുംബ കുടുംബത്തോടെ മറ്റേ വീട്ടുകാര് കുടുംബ ത്തോടെ മരിച്ചതിന്റെറെ ആ സ്കൂളിലിന്ന് അവധിയെങ്ങാണ്ട.
ആഹ് കൊച്ചു പഠിക്കുന്നുല്ലെ ശ എന്ത് കഷ്ടവാണ്.
തോണി അച്ചായൻ ന്നെങ്കിൽ
ആ അതെ എന്തേലും ഒരു സഹായ
ആൾ ആളെ അന്നാരോ പറഞ്ഞിട്ട് പുറകോട്ടാക്കിയായിരുന്നല്ലോ?
ഉം
അല്ല സഹായിക്കു നെ ഒക്കെ എന്തോ പ്രശ്നൊക്കെ ആയി. ആള് പുറകോട്ട് നിക്കുവാ എന്നാലും എന്നാലും ആള് ചെയ്യുന്നുണ്ട്.
എന്നാലും ചെയ്യുന്നുണ്ട് ഇന്നാള് പറഞ്ഞ എന്തോ ഒരു പെണ്ന്തോ കേസ് കൊടുക്കെ എന്തോ ചെയ്തിട്ട്.
ഉ നല്ലത് ചെയ്യുന്നവരെ കൊണ്ടും ജയിക്കും
രക്ഷപ്പെട്ട
മോശം ചെയ്യുന്നവർക്ക് കൊഴപ്പില്ല നല്ല ചെയ്യുന്നവർ കൊണ്ട് ചി
ആഹ ഇ പാലക്കാട്ട അങ്ങനെ എങ്ങനെ ഉണ്ടുന്നത്.
ആഹ ചൂടാണോ മഴ അങ്ങോട്ടൊന്നും മഴയില്ലെന്ന് എനിക്ക് തോന്നുന്നു. തമിഴ്നാട് പല
പാലക്കാട് എന്തോ ഉണ്ട് ടൂറ് കാണാൻ നല്ലാം ഉണ്ടോ അവിടങ്ങാനും.
പാലക്കാട് എന്താ ഗ്രാമീണ പ്രദേശം കൊറെ മല വെള്ളച്ചാട്ടം ഞങ്ങളൊന്ന് പഴ പഴനി പോയപ്പോ പാലക്കാട് കറായിരുന്നു മറ്റേ കൊല്ലംകോട്ല്ലേ?
ആഹ
അവിടെ അ അതൊരു ഗ്രാമം കൊല്ലംകോടന്ന് പറയുന്നത് ഗ്രാമം അവിടെ കൃഷികളും. ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അത് കേറികണ്ട്. പിന്നെആ ഗ്രാമം പഴയ ടൈപ്പ്ആണ്. ഫുള്ള് അല്ലാതെ വലിയ വല്യ വീടുകളോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നുല്ല കുഞ്ഞ്
പ്രശ്നം വന്ന എല്ലാം വെള്ളത്തിൽ പോവുമെന്നുള്ളത് മലയായത് കൊണ്ട്.
മലയായത് പാലക്കാടെല്ലാം ഫുള്ള് കൂടുതലും അങ്ങനെ തന്നെയാണ് അല്ലാതെ വല്യ ആർഭാടള്ള ഇതൊന്നുല്ല
ഇല്ല.
ചെറിയ പാല കടേൽ ഫുള്ള് അത് തന്നെ ര നമ്മുക്കൊക്കെ കാണുന്ന നല്ല രസമായിട്ട് തോന്നും.
അവര് കിടക്കുവായി.
അവ അത് സത്യം അവരു മടുത്ത് കിടക്കുവായിരിക്കു പുരോഗമന ഇല്ലാതെ എന്നും ഇങ്ങനെ കിടക്കുന്നു.
എന്നാ ശെരി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഉം ഉം ശരിയാ
ഉ